ഹലോ കെടന്നോ?
ഇല്ല കെട്ന്നിട്ടില്ല.
ആഹ് ഇവിടെയു കെട്ന്നിട്ടില്ല. ഇവിടെ പിന്നെ വൈകിയേ കിടക്കൊള്ളു.
ആഹ
ട്ട ന്നോ
ഉം നാളെ മോന് കൊർച്ച് സ്കൂളിൽ എഴുതിക്കണ്ട് ഏ
പിള്ളേരൊക്കെ ഒറങ്ങിയോ?
ഇല്ല ഇല്ല മോനും കൊർച്ചും കൂടെ സ്കളേക്ക് എഴുതി കൊണ്ടാവണ്ടയ്ര്ന്ന്.
ആഹ അപ്പൊ ഹോം വർക്ക് ഇണ്ടായിരുന്നല്ലേ, ആ ഇവിടെ പിന്നെ ട്യൂഷന് ട്യൂഷന് പോയിട്ട വാങ്ങ ഏ. ഞ്ചര ആവുമ്പള വരുന്നെ, അപാ ഹോംവർക്കാ അവിടിരുന്ന് ചെയ്തിട്ട് ങ്ങ്ട് പോരും. പിന്നെ വന്നിട്ട് കയറിക്കിടന്ന് ഒറങ്ങ്
ആഹ.
നും ബുദ്ധിമുട്ടാണ് നാലാക്ലാസ്സ്
ഇബടെ ഒന്നാ ക്ലാസിലാ. പ്പൊ ഇവർക്ക് കൊറെ വർക്കാണ്, ഒരു ദിവസെൻ
ഉ എന്ത് ചെറിയ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയാണ് ആള്. കുറെേ ഇഷ്ടമാത്‌രി പഠിക്കാനുണ്ട്.
ആഹ
ഇഗ്ലീഷ് പഠിച്ച് പഠിച്ച് ഇപ്പം മാതൃഭാഷ ഒന്നു അറിയില്ല, മലയാളൊന്നു അറിയില്ല.
മലയാളം മോ ഇപടിയോ അവ അങ്ങൻ തന്നെയാണ്, മലയാളം അറിയും പക്ഷെ ഒന്നും കൂടി ഇഷ്ടം മറ്റേതാ.
ആ ഇംഗ്ലീഷ് ആണ്, കാരണ അവർക്ക് ഇംഗ്ലീഷ് മീഡിയം ആയർനവർ ഫുള്ള് ഇംഗ്ലീഷ്ല്ലേ, മലയാളം അവിടെ ഇല്ലല്ലോ അതാണ്. അത് കാരണം ഏ എന്നോട് പറയും ഏ അമ്മൂമ്മ എ ഇൻ ഇംഗ്ലീഷിലെന്നോട് സംസാരിക്കോ?
എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ സംസെ നിന്നെ പോലെ ഇംഗ്ലീ ഷ് സംസാരിക്കാനൊന്നറിയില്ല, ഞാൻ മലയാളത്തില് സംസാരിക്കു.
മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ പറയ്.
ആ് ഞാനെടക്കിരുത്തി പഠിപ്പിക്കും മലയാള നീ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അഅ്ഭയങ്കരമല്ല
ശരിക്കെന്താറിയോ മ്മള് വല്യ വല്യ ക്ലാസ്സിലെത്തുമ്പോ അവർക്ക് ആവശ്യ അതല്ലേ അപ്പൊ അവ ള് പതിനൊന്നും പന്ത്രണ്ട് അങ്ങനെത്തുമ്പോത്തേക്ക് പത്താം ക്ലാസ്സ് വരല്ലേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് മുഴുവനും ഒന്നെയല്ലേ. അതേപോലെ എന്താ ഇവർക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാരാ നമ്മളല്ലേ അപ്പൊ അമ്മമാര്ക്ക് പരിപാടിയാണ് ഒന്നാമത് ഓര് ചെയ്യണ്
അതന്നെ ഇവിടെ പിന്നെ എന്നാ
ആ
അങ്ങനെ ഫോണ് ചോദിക്കും ഞാൻ കൊടുക്കില്ല പഠിക്ക പഠിക്കണ്ട സമയത്ത് പഠിക്കാൻ പറയും ആ അപ്പൊ അതിന്റെ ക്കെ ഒരു ഇതുണ്ട് ദേഷ്യമാണ് എന്നോട്
അത് ആൺകുട്ടിയോളെ പ്ര
ആ ന്റമ്മോ ഒന്നും പറയണ്ട വല്ലാത്തത് തന്നെ
ഇപ്പൊ നല്ലോണ്ണം പഠിപ്പിച്ചാല് പിന്നെ വലുതാകുമ്പോ നമുക്ക് നോക്കണ്ട ആവശ്യല്ല
നോക്കേണ്ട ആവശ്യല്ല അവര് പഠിച്ചാ അവർക്കു കൊള്ളാം
ഉം അവക്ക് തോന്നും വേണൊല്ലെ നമ്മളിപ്പ നിർബന്ധിചിട്ട് കാര്യല്ലല്ലോ
പഠിക്കാനൊക്കെ ഒരു ഇത് വേണം നമുക്ക് എപ്പോഴും എപ്പോഴും പഠിക്ക് പഠിക്കാ എന്നും പറഞ്ഞ അവരെ നമുക്ക് ഇങ്ങനെ നിർബന്ധിക്കാം അവർക്ക് തോന്നണം അന്നാലെ അവര് പഠിക്കുള്ളൂ പഠിക്കുന്ന പുള്ളേരാണെങ്കി പഠിച്ചോളു പിന്നെ ഇവിടെ ഞാൻ അതുകൊണ്ട് എപ്പഴും അങ്ങനെ പഠിക്ക് പഠിക്ക് ക്കെന്ന് പറയത്തില്ല പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന് ഇംഗ്ലീഷിന്റെ കാര്യാ മലയാളം പഠിക്കാനാണ് മടി മലയാള മീഡിയം അല്ലല്ലോ അപ്പൊ ദേഷ്യം വരും
ഉം
അപ്പ നമ്മൾ കുറച്ചെങ്കിലും അത് നമ്മുടെ മാതൃഭാഷ അറിഞ്ഞിരിക്കണവല്ലോ
ആ ആ
അതുകൊണ്ടിട്ട് ഞാനിരുത്തി പഠിപ്പിക്കും അത് മാത്രാണ് പുള്ളിക്ക് എന്നോട് ഇഷ്ട കുറവ് വേറെ കൊഴപ്പൊന്നുല്ല
ഉം ഞ്ഞിപ്പൊ കൊറച്ചുടി കഴിഞ്ഞ ഹിന്ദി വരില്ലേ
ആ അതു തന്നെ അതു തന്നെ ഹിന്ദി ഹിന്ദി സംസ്കൃതൊക്കെ പഠിക്കുന്നു
അ അക്ഷരമാല പഠിപ്പിക്കുന്നുണ്ടോ ഹിന്ദിന്റെ
അക്ഷരമാലക്കെ ഇണ്ട് എല്ലാം ഇണ്ട്
ഇപ്പൊ പഠിപ്പിച്ചിണോ മോനെ
ഞാനാ അവൻ ഫുള്ള് ഇംഗ്ലീഷാണ് ഹിന്ദിയൊന്നും അവൻ തൊറന്നു നോക്കുന്നില്ല
അല്ല ഇപ്പഴേ ഒന്ന് പറഞ്ഞു കൊടുത്താല്
ഹിന്ദി പിന്നെ ഹിന്ദി പിന്നെ അവന് ഇച്ചിരി താല്പര്യമുണ്ട് മലയാളത്തിനോടാണ് ഒട്ടും താല്പര്യം ഇല്ലാത്തത്
ഉം
അതാണ് കുറച്ച് പണി ആ അതെ ആ ഇച്ചിരി ഇതായിട്ട് ഇരുന്നോട്ടെ നമ്മള് ഇപ്പ എങ്ങനെങ്കിലൊക്കെ പഠിച്ച് നല്ല നിലേൽ നല്ല വിദേശത്ത്ക്കൊക്കെ പോയാൽ ഇംഗ്ലീഷ്ക്കെ അറിഞ്ഞിരിക്കണല്ലോ അതുകൊണ്ടട്ടാണ് ഈ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ കൊണ്ട് ചേർ
അല്ലെങ്കിൽ അവിടെ പോയിട്ട് ബബ്ബബ്ബ അടിക്കേണ്ട അവസ്ഥ വരു വരുവല്ലോ പിള്ളേർക്കായാലും ഇപ്പ നമ്മുക്കാണെങ്കിപ്പ നമ്മളാണെങ്കിലും ഒരു പൊറത്ത് ഒരു രാജ്യത്തേക്ക് പോകുമ്പോ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് അവര് പറയാ ഒന്നും നമ്മുക്ക് മനസ്സിലാവൂല്ല നമ്മൾ പറയണ അവർക്കും മനസ്സിലാവൂല്ല അത് തന്നെ നമ്മള് തട്ടിക്കൂട്ടി അല്ലേ എല്ലാം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ആഹ് തന്ന് അതേ ഉള്ളു
ഇപ്പൊ ഓ ഒന്നിനൊന്ന് മികച്ചതല്ലേ ഇപ്പൊ ഓരോരുത്ത
അത് തന്നെ അത് തന്നെ ഓരോരുത്തർ ഇംഗ്ലീഷ് പറയണ കേക്കുമ്പോ കൊതി വരും പിന്നെ തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് നമ്മക്കൊക്കെ
അല്ല ആഹ് അങ്ങനത്തെ മക്കൾക്കൊക്കെ ആഗ്രഹത്തോടെ പഠിക്കുന്നാട്ടോ
അതെ അതെ അതെ ആ ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കുന്ന പിള്ളേരും ഉണ്ട്ട്ടോ ഇവനും അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് പെട്ടെന്ന് ഇതായി പക്ഷെ മലയാളാണ് താൽപര്യല്ല
ഇവിടെ അമ്മ പറയേ
നീ വല്ല വിദേശത്തും ജനിക്കേണ്ടതായിരുന്നടാ എന്നൊക്കെ ഞാന ചെല സമയത്തു പറിയും അപ്പ മലയാളം ഒട്ടും അവന് താല്പര്യം ഇല്ലാത്ത പോലെ ആയിരിക്കും
അല്ല ഇവിടാ അമ്മ പറയും മക്കള ഇപ്പ പറയും ഇന്നോട് അത് എന്താ ച്ചാല് ഈ മക്കളെ മക്കള എവിടെ പഠി പഠിച്ചാലും ഏ ഏത് മീഡിയത്തില് പഠിച്ചാലും
ആ നമ്മുടെ ആ പഠിക്കും പഠിക്കും അതങ്ങനെ തന്നെയാണ് പഠിക്കേണ്ട പിള്ളേരാണെങ്കിൽ പഠിക്കും അല്ലെങ്കിൽ നമ്മള എത്ര തല്ലി പഴിപ്പിച്ചാലും ച്ചാലും അവിടെ അതും വേകൂല്ല
അല്ല ഇതിന് പിന്നെ വെറും കളിന്നുള്ള വിചാരേള്ളൂ കളി കളി കളി
പക്ഷേണ്ടല്ലോ വീട്ടിൽ വന്നാൽ പഠിക്കാത്ത പിള്ളേർ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുവായിരിക്കും മനസിലായി അത അവരുടെ ആഹ അതവരുടെ ആഹ നേരെ തിരിച്ചുണ്ടാവും ചില പിള്ളേർ അത് മെമ്മറിയിൽ വെച്ചേക്കും
ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവും
ക്കെണ്ടായോ പക്ഷെ വീട്ടില് നമ്മ ടീച്ചർമാര് പറു അവൻ ക്ലാസ്സില് ഫസ്റ്റ് ആണല്ലോ അവന് എന്നാ ആ അവൻ നല്ല കുറച്ചാണ് നമ്മളിപ്പ അവൻ നല്ല കൊച്ചാണ്. അമ്മള് പ്പം അവനെ കുറിച്ചൊക്കെ ഇപ്പ എന്തെലും കുറ്റങ്ങള്പിള്ളേരെ കുറിച്ച് നമ്മ പറയയാണെങ്കിൽ പറയും അവനോ അവൻ നല്ല കൊച്ചാണ് ഒന്ന് നന്നായിട്ട് പഠിക്കല്ലോ എന്ന് പറയും അപ്പം ആ വീട്ടിൽ പഠിക്കാത്ത ത്തവര് ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെയുണ്ട് പിള്ളേര്
ആഹ
അപ്പം നമ്മൾ കേടുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ പഠിക്ക പഠിക്കൊന്ന് പറയേണ്ട കാര്യമില്ല പിള്ളേർ പഠിച്ചു അല്ലാണ്ട് ഉഴപ്പുന്ന പിള്ളേർ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യ ഒന്നുല്ല അവർക്ക് താല്പര്യം ഇല്ല ഞ്ഞിട്ടാ ന്ന് പറയാ
ആഹ
എന്നാലും പഠിച്ചല്ലേ പറ്റുള്ളൂ വിദ്യാഭ്യാസം അത്യാവശ്യാണ് ഇപ്പഴത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ൽ ഒന്നിനും കൊള്ളൂലാ
ഇപ്പൊ ഓരോന്നിനും കൂട്ടിക്കൊണ്ടിരിക്കയല്ല അല്ലേ ഏത്
അതെ അതെ പോലല്ലോയോ ഇപ്പൊ എന്തോരാ പിള്ളേർക്ക് പഠി പഠിക്കാനുള്ളത് ഒരു കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ള പോലെയാണ് ചെറിയ കുട്ടിക കുട്ടികൾക്ക് പഠിക്കാനുള്ളത് പുസ്തം ഒരു പുസ്തകൊക്കെ എന്ത് വെയ്റ്റാണ് കാണണം ഒക്കെ തോർന്ന നോ നമ്മള് തല തന്നെ കറങ്ങു ഇതൊക്കെ നീ പഠിക്കേണ്ടതാണ് എടാന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദി
ശബ്ദം ക്ലിയർ അല്ല
അതിനും മാത്രം വല്യ വല്യ പുസ്തകങ്ങളൊക്കെ ഇങ്ക് അത് ഫുള്ള് ഇംഗ്ലീഷ് തന്നെയാണ്ള്ളത്
കേരള പടാവലി ആവുമ്പം കൊറച്ചേ ഉള്ളൂട്ടോ
ആ നമുക്ക് മലയാളക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാനൊക്കെ പറ്റും പിള്ളേർക്ക് അത് ഫുള്ള് ഇംഗ്ലീഷാണല്ലോ അത് കാരണം അവന് സ്പെഷ്യലായിട്ട് ട്യൂഷനൊക്കെ ഇണ്ട് ട്യൂഷനൊക്കെ പോവ്ണ്ട് അത് കണ്ടിട്ട് പിന്നെ അവ അവന് ഇൻട്രസ്റ്റ് ആണ് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളത് ശ്രദ്ധിക്കണന്നൊന്നുല്ല പക്ഷെ മലയാളാണ് പഠിക്കാൻ അവന് മടി അപ്പ അത് ഞാൻ ചില സമയത്ത് ഞായറാഴ്ച സണ്ടേ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട്
ഒരു മോനുള്ളുന്നാ പറഞ്ഞത്
ആ അതെ അതെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു
ആ ആ അപ്പ അടുത്ത
എത്ര ആളുണ്ട് ഇപ്പൊ കുട്ടികള്
ആ എനിക്ക് ഒരളേള്ളു അ അടുത്തത് ഇണ്ടോന്ന് ചോദിക്കാര്ന്നു
ഏയ് ഇല്ല ഒന്നില് തന്നെ സ്റ്റോപ്പ് ആയി അതെ അതെ
ആദ്യത്തത് നോർമൽ ആയിരുന്നാ
ഇല്ല ഒന്നേള്ള നമ്മുക്ക് ആ വർഷ വർഷങ്ങൾ കഴിഞ്ഞട്ടുണ്ടായ കുട്ടിയാണ്
അതെ അതെ
ആ ഒന്നേള്ളൂ ആ ഓ രണ്ട് മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പം ആയത
അങ്ങനെ മോൻ ചോദിക്കാറില്ലേ
ഏ എടക്കൊക്കെ അങ്ങനെ ചോദിക്കും ഇപ്പ അങ്ങനെ ചോദിക്കാറൊന്നില്ലട്ടാ
ആ പക്വത വരുമ്പോ അവര് ചോദിക്കല്ലോ
ആ ഇപ്പം ചോദിക്കാറില്ല ഇ ഒമ്പത് വയസ്സൊക്കെ ആയില്ലെ അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ചോദിക്കാറില്ല
എന്നോട് ഇവിടെ ഇങ്ങനെ ചോദിക്കും എല്ലാരും ചോയിക്കും
ആണല്ലേ ഇതാണ് ആ അത് പണ്ടേ ഉള്ളതല്ലേ ഇപ്പം നമ്മള് കല്ല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയാകേണ്ട ഇപ്പൊ കെട്ടുന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ അയ് അയിലൊക്ക കാര് ചോദിച്ചും
ശബ്ദം ക്ലിയർ അല്ല
മരുമേക്ക് വല്ല വിശേഷം ആയ
ആഹ
ഇങ്ങനെ ചോദിച്ചു അതുപോലെ ചോദിക്കും ഒന്നും മതിയാ ഇനി വേണ്ടേ
ആ അത്ണ്ടായി കഴിഞ്ഞാല്
ഇതൊക്കെ കേക്കുമ്പോ തന്നെ നമുക്ക് പ്രാന്ത് പിടിക്കും
നമ്മളവിടെ അയൽപക്കത്തൊക്കെ നിറയെ കുട്ടികളല്ലേ
പിന്നെ അതൊന്നും കേൾക്കണ്ട ഞാൻ ഇപ്പൊ വേറെ ഞാനെയ് വേറൊരു സ്ഥലത്താണ്
ആ
ഇവിടെയാണ് ചേട്ടന് വർക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെയാണ് ഞങ്ങള് മൂന്ന് പേര് ഉള്ളൂ ഇവിടെ ആ ജില്ല ട്രിവാൻഡ്രം നാട് ആലപ്പുഴ ആ ആലപ്പുഴ
അത് നിങ്ങളെ ശബ്ദത്തിലെനിക്ക് തോന്നിയിട്ടാ എ ശൈലിയൊക്കെ.
അതെ ഹേ യൗടെ കൊറേ അല്ലേ. അതുകൊണ്ട് എടുത്ത് ഇത് വരുന്ന്.
ആഹ്.
പലൊൽക്കും പലെ തിലല്ലെ, അതെയതെ നാടേത ഇപ്പ നമ്മ കൂടുതൽ ഇത്ര വർഷങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ മക്ക് ഒട്ടു- ട്ടോമാറ്റിക്കലായാ ഭാഷ നമ്മടെ വായിൽ വരും. അപ്പൊ ഇവിടെ. പ്പതിരുവനന്തപുരത്തയതുകൊണ്ട് വടെ കുറേ അഞ്ച് വർഷമായി ഒരു പത്ത് വർഷത്തോളാകാറായി.
ഇവിടെയായിട്ട്.
ഉം.
ഹലോ.
കേക്കുന്നില്ലാ?
ആ അതെ അ മിണ്ടാതെര്ന്നപ്പൊ ഞാവിചാരിച്ചു. ആള് ഫോണ് പിടിച്ച് ഒറങ്ങിപ്പോയോ
ഏയ് ഓറങ്ങാനൊന്നുആയിട്ടില്ല, ഞാനെൻകി ചെറിയൊരു ജലദോഷം പോലെങ്ങനെ.
ആഹ് ഇപ്പം മഴ-
അപ്പൊ മഴൊക്കെ പെയ്ണണ്ട് അപ്പൊ. മൂക്കടഞ്ഞിട്ടേ ശ്വാസംവൽക്കാൻ പറ്റില്ല രണ്ട് മൂക്കടഞ്ഞ്-
തണുപ്പൊക്കടിച്ചിട്ടേ മൂക്കടപ്പ് എനിക്കും ഉണ്ടാകാറുണ്ട്.
വായിലുണ്ട് സംസാരിക്ക്യ. അപ്പൊ കൊർച്ചേരം മ്ണ്ട്-
അ മൂക്കടഞ്ഞ് എ ഇച്ചിരി ആവി പിടച്ചൂടായിരുന്നോ വിക് സൊക്കെ തേച്ചിട്ട് ഇച്ചിരി ആവി പിടിച്ച നല്ലതാണ്.
വികസൊക്കെ.
ആഹ് എനിക്ക് വിക്സില്ലാണ്ട് ഉറങ്ങാനേ പറ്റില്ല. എനിക്ക് കൊച്ചു നാൾലെ മല്ല വിക്സിൻ്റെ മണം മാണം, എന്നാലേ ഉറങ്ങുള്ളൂ. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറയും. ഇവൾക്ക് അങ്ങേർക്ക് അ അയച്ച് ക്വേണട്ടതൊക്കെ അയിൻ്റെ സ്‌മെല്ലടിക്കുമ്പൊ അ വല്ലാ ത് പക്ഷെ എനിക്ക് അതുണ്ട് അതൊരു. ലഹരി പോലെ എനിക്ക് അതില്ലാണ്ടൊറക്കം വരില്ല. ഞാൻതെ ഇപ്പഴും തേച്ചിട്ടാണ് കിടക്കുന്ന്. എനിക്കും വിക്സ് ആവശ്യണ്. അതിപ്പോ രോഗ ഇല്ലെങ്കിലും ഒണ്ടേലും എനിക്ക് വിക്സ് വേണം. അതിന്റെ ഇത് സ്മെല് ഇല്ലാണ്ടെനിക്ക് പറ്റൂല
ആഹ് അങ്ങനെനെ വ വല്യ വല്യമ്മ അങ്ങനെ തന്നെ പറയാ വിക്സ് വേണം എനിക്ക് ക്ആദി കെടക്കാ നേരത്ത് അഹ്
അതെ അതന്നെ അങ്ങനെ തന്നെ എനിക്കും അങ്ങനെ തന്നെ